ഹെലോ
ലോ
കേക്ക്ണ്ടോ
ആഹ് ആഹ് കേക്ക്ണ്ട്
എന്തൊക്കേ
നേരത്തെ പറയാൻ ടൈം ആയില്ലല്ലോ കേക്കാന്
അതെ അത് റെയ്ഞ്ചിന്റെ പ്രശ്നാ തോന്നുന്നു
ആഹ് അതേര്ക്കും
മഴക്കല്ലേ
ആഹ് ഇപ്പൊ വ്ടെ ഇങ്ങനെ ഒന്ന് ഇങ്ങട്ട് അമർന്ന്ക്ക്ണു അതെന്തായാലും നന്നായി ഈ കുട്ട്യേള് സ്കൂൾട്ട് വെര്ന നേരത്ത് മഴെയ്താ ആകെ ഒര് ഇതാണല്ലാ
അതെ പോണ നേര്ത്തും വെര്ന നേര്ത്തും മഴ ഇല്ലാത്തതാ നല്ലെഹ്
ഞാൻ പറയും പ്പൊ ഇബലോട് ഇപ്പൊന്ന് ഒരൂസം രണ്ടുസം മഴെയ്താ അപ്പൊ വെള്ളപ്പൊ ക്ക ഞമ്മളൊക്ക പഠിച്ച്ണ കാലത്ത് ദിവസം രാവിലിം വെയ്ന്നാരം മഴ
മഴേ ന്നട്ട് വെള്ളപ്പൊക്കം ഇണ്ടായ്റ്റിയ്യ ല്ലേ
ആഹ് ന്നട്ടൊന്നും വെള്ളപ്പൊക്ക ഇണ്ടായിട്ടില്ല്യ ഇപ്പൊ ഒന്ന് പെയ്താ അപ്പൊ വെള്ളപ്പൊക്കാണ് അറിം ന്നാ സ് സ്കൂളിന് റെഡ് അലർട്ട് ഞമ്മളൊന്നും ആ കാലത്ത് റെഡ് അലർട്ട് എന്താന്നും കൂടി അറീല
ട്ടുല്ല്യ മഞ്ഞ അലേട്ടുല്ല്യ ഒന്നുല്ല്യ
ഞമ്മക്കതൊന്നും എന്താന്നും കൂടെ അറിയില്ലേയ്ന്യല്ലോ
അതെ ഇപ്പൊക്കെ പഠിച്ചു
ആഹ് ഇപ്പൊ ഒരൂസം മഴെയ്ത നാളെ റെഡ് അലർട്ട് ആണ് സ് സ്കൂളില്ല എന്തൊക്കേണ് അന്ന് എത്ര മഴ നിന്ന് പെയ്താലും സ്കൂള്ണ്ടാവും
അതെ അതൊക്കെ തന്നെ ഇപ്പ നടക്ക്ണഹ്
ഉം ഇപ്പൊ പേടിയാണ് പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പർഞ്ഞ്ട്ട് കാര്യല്ല ഇപ്പൊ എല്ലാട്ത്തും ഇടിഞ്ഞാടലും പൊളിഞ്ഞാടലൊക്കെല്ലെ
അത്ര ഒറപ്പില്ല അന്ന് ഇത്ര അട്ത്ത്ത്തൊല്ലോന്നുല്ലല്ലൊ ഇപ്പത്തെ കാലത്ത് ഓരോ പിന്നെന്തൊക്കെ ചായൊക്കെ കുടിച്ചോ കുട്ടി വന്നില്ലല്ലോ കുട്ടി വന്നൊ
ഇനിക്ക് പറ്റേ പതുക്കെ ഒരു പതുക്കെ കേക്ക എനിക്ക് മനസ്സിലാവില്ല
സ്കൂള് ട്ടെന്നോ
വന്നൊ ന്നോ
ആഹ്
ഇല്ലല്ല ഓള് എത്തണം ന്നുണ്ടെങ്കി ആ പ്പൊരു കൊറച്ചു സമയം കഴിഞ്ഞാ എത്തും നാലര നാലെ മുപ്പത്തഞ്ച് ഒക്കെ അവുമ്പള എത്ത
ആഹ് ബസ്സിലാ വരാ
ആഹ് ബസ്സിനാണ് ഇവിടെ അത്ര അധി കം ദൂരന്നുല്ല ന്നാലും ബസ്സിനാ വര നമ്മൾ നടന്നിട്ട് വരാ സ്കൂൾ വിട്ടിട്ട് വരുമ്പോ വേഗം എത്തും ഇവിടുന്ന് സ്കൂൾക്ക് ഓല് പോകുമ്പോ പിന്നെ ഇവിടുന്ന് ബസ്സ് കേറി കുറേ ചുറ്റി വളഞ്ഞിട്ടാ സ്കൂളിക്കെത്ത
ആഹ് ആഹ് ആഹ് അത് ശരി അപ്പൊ അട അട്
അവിടെ എങ്ങനെ മക്കള് സ്കൂളില്ക്ക് ബസ്സിലാ പോവാ
ആഹ് ബസ്സിലാ കൊറെ പോവാണ്ട്
വല്യ ആളെത്രേലാ പറഞ്ഞ് എട്ടിലൊ
വല്യ ആള് ട്ടിലാ
ആഹ്
എട്ടാം ക്ലാസ്സില് രണ്ടാമത്തെ ആള് മൂന്നാം ക്ലാസ്സില് പിന്നെ ഒന്നാം ക്ലാസ്സില് ഉം
ഉം
ഒന്നര ഒന്നര വയസ്സിന്റെ വ്യത്യാസം ഒള്ളു
ഉം
ആഹ്
എല്ലാർക്കും യൂണിഫോമും ഇതൊക്കെ ഈ പ്രാവശ്യം പുതിയതാ അതോ കഴിഞ്ഞപ്രാശ്യ തെന്നൊയിട്ടു പോയി
അല്ല ഇപ്പൊ പുതിയതന്നെ
ആഹ് വർഷം വർഷം പുതിയയൂണിഫോമ് പുതിയതാക്കോ
ഇപ്പോ ഈ സ്കൂളിന്ന് സീല കിട്ട്ണ്ടല്ലോ
ആഹ് ഞമ്മളത് അടുപ്പിച്ചണെങ്കിലും ഒരുപാട് പൈസാണ്
പ്പാണോ ഇപ്പോ ഒരു രണ്ട് കൂട്ട അടിപ്പിക്കണങ്കി ആണ് ആയീരി ത്തി ഇരുന്നൂറ് മുന്നൂറ് രൂപ്യയാ മാണം
ആഹ് വാണയ് നല്ല പൈസ്സ്യ ഇവടെ ഇൻന്റ വല്യ മോള് ഓ ളാ ഒരു ഒരു യൂണിഫോമ് മൂന്ന് വർഷട്ടു ഒരു യൂണിഫോമല്ല രണ്ട് കുട്ടം യൂണിഫോമ് പിന്നെ അതങ്ങനെ നരക്കു ക്കൊന്നും ചെയ്യാത്തൊരു ശീലേന്നിട്ടോ ഒരു കളറും അങ്ങനത്തൊരു കളറേയിരുന്നു അതുകൊണ്ട് കൊഴപ്പില്ല്യരുന്നു
അങ്ങനൊക്കെ നോക്കി നടക്ക്ണ കുട്ട്യളാണങ്കി തരക്കെടില്ല
ആഹ് അച്ചേ ആ നോളാ ക്ലാസ്സ് സ്സിലൊക്കെ കൊൽ വർഷം വർഷം പുത്യേത്ട്ത്ത കുട്ടികളെ യൂണിഫോമ്കള് മീറ്റിങ്ങിന് പോകുമ്പോങ്ങനെ കാണോലൊ. ഞാ പറയും ഓളോട് ന്നാലും ഓലെ യൂണിഫോമിനേക്കാളൊക്കെ നല്ലതാണ് അന്റത്റിം.
ഹ് ഹ അപ്പ സന്തോഷെക്കാരല്ലെ?
ം ചെല കുട്ടികളീങ്ങനെ ഈ ഡെസ്ക്മലൊക്കെ കയ്യെച്ച്ങ്ങാണ്ട്ങനെ ഒരതി മുട്ടും കയ്യൊക്കെ കാണ കീറിട്ട്ക്ക്ണ്.
അതെ അത്ണ്ടാവും.
ആഹ് ഇന്നാലും കുട്യളതേറ്റ് വെരുചെയ്യും. ഇവിടെ മക്കൾക്കും അങ്ങൻ - തെന്തേലും ചെറ്യോര് പ്രശ്നം മതി ഒൽക്കത് ഇടാൻ പിന്നെ പറ്റൂല്ല ഏ അത് പറ്റൂല്ല അയിമെ വരെണ്ട് കുറിണ്ട് ന്നാ പിന്നത് പറ്റൂല.
അതെ? ഇപ്രാവശ്യം പുതിയ തന്നെയാണോ അടിച്ചെ?
ഏഹ്?
പുത്യേതന്നെണോ?
ഏത് യൂണിഫോമാ?
ആഹ്.
അല്ലല്ല ഞാൻ പറഞ്ഞില്ലെ മൂന്നുവർഷക്കടും അങ്ങനെ ് അങ്ങനെ കേട് അങ്ങനെ- കേടര്ല്ലില്ല ഞാപിന്നെ- മിഷീൻലോന്ന്ട്ട് തിരുമ്പലില്ല ങ്ങനെ കല്ല്മ്മത്തന്നെ തിര്മ്പ നമ്മള് മിഷീനിലിട്ട് തിരുമ്പുമ്പോ അതൊരു- ചപ്പുടിച്ചമായിരി ആകോലോ.
ആഹ് അതെ അതെ അപ്പോ ഒണക്കാനോ?
ഏഹ്?
ഒണക്കാ മിഷി-
ഒണക്ക ഞാൻ കല്ലുമ്മെ തിരുമീട്ട് മിഷീനിലോണക്കും ഇന്ന്ട്ട് പിന്നെ തോരടും അപ്പൊ വേഗം ഒണങ്ങൂലോ. ഞമ്മള് മഴക്കാലാകുമ്പൊട്ടോ. വേനൽക്കാ- ലാണ്ന്ന്ണ്ടങ്കി ഞാന് ഒണക്കലൂല്ല അങ്ങനെട്ടാതന്നെ ഒണങ്ങോല്ലൊ.
ആഹ് അത്ശെരി. അങ്ങനെ സ്കൂള് കൊറെ ദൂരെ?
എ ഏഹ്?
സ്കൂള് സ്കൂള് ദൂരെണോ?
അല്ലല്ല വടെ അടുത്തതന്നെണ് എല്ലാ സ്കൂളും ഇവടെ എൽ കെ ജി മുതല് ഡിഗ്രി വരെണ്ട് ഇവിടെ അടുത്തന്നെണ്ട്. ഏഹ് അത് ഒരു പത്ത്പതിനഞ്ച് മിനിറ്റ് നടക്കാള്ളതേള്ളൂ. പിന്നെ ചെറിയ കുട്ടികളാ ഈ എൽ പി നാലാം ക്ലാസ് വരെക്കെ കുട്ടികൾക്ക് ബുദ്ധിമുട്ട്- വൂല്ലെ വിചാരിച്ചിട്ട് ബസ്സിന് ആക്കും. പിന്നെ യൂപി സ്കൂള് മുതല് നടന്ന് - പോവാള്ള ദുരെന്നെള്ളു.
ആഹ് ആഹ് മദ്രസ്സ്
ഒരു പത്ത് ആ പത്ത് മിൻറ്റ് പയിനഞ്ച് മിറ്റൊക്കെ നടന്നാമതി. ഒരു നമ്മളൊരു മെഡിയം സൈസില് നടക്കണെങ്കിതന്നെ.
അങ്ങനെലെ ഹ് ഹ് മദ്രസെ?
മദ്രാസും അവ്ടെത്തന്നെ അതൊ ഒക്കെ ഒരു ഒരേ സ്ഥലത്താണ് കോമ്പൗണ്ടില്റീമ്പോലേണ് മദ്ര സും സ്കൂളും ഒക്കെ കോളേജും ഒക്കെ ഒരോടത്താണ് പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെപോ പോയി മടുക്കും ന്റെ മൂത്ത മോനൊക്കെ പറഞ്ഞീന്നു പ്ലസ്ടൂനിൻക്ക് പ്ലസ്ടു കഴിഞ്ഞപ്പോ ഡിഗ്രികൊന്ന് ഞാന് ന്തയാലും അവിടെ പോവൂല പതിനാല് വർഷായി ഞാന് അങ്ങട് പോകലൊടങ്ങീറ്റ്റഞ്ഞീന്ന്.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
ഈ എൽ കെ ജി മുതല് പ്ലസ്ടു കയ്യോളങ്ങട്പോയിറ്റെയ്.
ആഹ് ശരിയാണ്
കുട്ടികൾക് ഇങ്ങനെ ഒരു വേറെഎവ്ട് ക്കങ്കിലും പോവണം എന്നൊക്കള്ള ഒരു ചിന്തേണ്
ആഹ് ആഹ് ആവേറെ സ്കൂളിലാ പോ
ആ മൂത്താള് പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്റ്റലരുന്നു ആഹ് എന്തായാലും ആ പുതിങ്ങട്ട് തീർന്നക്കണുണ് ണ്ട് ഹോസ്റ്റലൊന്നും കുട്ടികൾക്ക് നടക്കണില്ല ഈ ഫുഡിനൊക്കെ ഭയങ്കര ശർത്തുംഫർളും ഉള്ളഓൽക്
ആഹ് അത്ണ്ടാവും
ആഹ് അത് പറ്റൂല ഇത്പ റ്റൂല അങ്ങനെ, ഇങ്ങനെ അത് ചൂട് വണം എന്നൊള്ളൊൽക്ക്‌ അതൊന്നും പറ്റൂലല്ലോ
ആഹ് നീ എവിടെരുന്നു
ഓൻ കോഴിക്കോടരുന്നു
ആയ്ശരി ആഹ്
ക്യാ പറഞ്ഞിട്ടുണോ
ഞ ഇല്ലാ അത്കേട്ടിട്ടില്ല
ആഹ്
അ ആഹ് ആഹ് അത്ഫുഡൊന്നും നല്ല രീതിക്കല്ലേ
ഫുഡ് കൊഴപ്പൊന്നില്ല എല്ലാം കഴിക്കണ കുട്ടികൾക്കാണെങ്കി നല്ലതാണ് നല്ല ഉഷാറാണ് ഹോസ്റ്റലിലത്തെ റൂമക്കെ എന്ത് ക്ലീന അറിയോ ഫസ് റ്റ് ഒരു അപ്പാർട്ട്മെന്റില് ഫസ്റ്റ് ആയിട്ട് ഇവരാണ് താമസം അപ്പനല്ല ഞന്നിട്ട് പറയുന്നുഇങ്ങള് ഈ ആക്കു ആണ് കുട്ടികൾ മാത്രം നിന്ന് ഇന്നി ബാത്റൂമൊക്കെ വൃത്തിടാക്കിക്ക കൊണ്ടിറഞ്ഞിന്ഞാന് അത്ര നല്ല നീറ്റ ആയിട്ടുള്ളതെര്ന്ന്
അങ്ങനെക്കെ
ഇവനക്ക്ങ്ങനെ മുട്ട പൊരിച്ചതൊന്നും ഇവന് പറ്റൂല അപ്പം മുട്ട പരിച്ചതൊക് ണ്ടാവും അതൊന്നും ഓന്ക്ക് പറ്റൂല മുട്ടക്കറിപറ്റൂല പിന്നെ രാവിലെ ഈഹോസ്റ്റലില് അധികം ഈ നമ്മള് ഈ ഉഴന്ന് ദോശ ഉണ്ടാവുലേ
ആഹ്
ആഹ് അത്ഇട് ആഇട് ഇലി അതൊക്കെ കാരും ഞാന മ്മൾ വീട്ടിലാവകുമ്പോകുട്ടികൾ എണീക്ക് വരുമ്പോനമ്മള് ചൂടോടുക്കനെ ഉണ്ടായി കൊടുക്കു കുലദോശയ്ക്കെ
അതാണ്
ആ ഹോസ്റ്റലകുമ്പോ ഇപ്പൊ എവിടന്ന് ആ ഹോസ്റ്റലിൽാവകുമ്പോ പോലെ ആ ഹോസ്റ്റലില്ആവുമ്പോഓല് എപ്പളോ ഇണ്ടാക്കി വെച്ചതല്ലേ കാരും ഇവര് ഇവരെ ടൈം ആവുമ്പോ പോയിതിന്ന
ആഹ് അപ്പൊ ഹോസ്റ്റലന്ന് പോന്നീല്ലേ
ആഹ് ഇപ്പൊ പോന്നു ബടെ ഇപ്പൊ വീട്ടില് പിന്നെ സ്റ്റഡി ലീവ് ആയപ്പോ തന്നെ ഓന് ചില കുട്ടിള് ഒക്കെ ഹോസ്റ്റലിതന്നെ നിന്ന്പഠിക്കുനു ഓനെ എനിക്ക് വ് ട്ട്ക്ക് പോന്നാമതിന്ന്റഞ്ഞ് സ്റ്റഡിലീവ്ന ന്നെ വീട്ടക്ക് പോന്ന് ഇപ്പോ എക്സാം കഴിഞ്ഞ് റിസൾട്ട്റിഞ്ഞിട്ട് വാണം ആഹ്
അയ്ശരി ആ ആ എന്നാനിറിസൾട്ട് വരാറായാ
ഏഹ്
റിസൾട്ട് വരാനായാ
ആഹ് റിസൾട്ട് ജൂലൈലാണോല്ല റിസൾട്ട് വര
ആഹ് ശരി
ഉം നമ്മളത് പിന്നെ ഈ ഞമ്മള് ഞമ്മള് ദോശയ്ക്കൊക്കെ ച അധിക ആൾക്കാർക്കും ഇഷ്ട്ടായിക്കാരം ഇനിക്കിഷ് ട്ടാണ്‌ട്ടോ ദോശക്കും ഇഡ്ലിക്കൊക്കെ നമ്മള് സാമ്പാറ് കൂട്ടൂല്ലേ ഓ ഓ ഓൻക്ക് അതൊന്നും പറ്റില്ലാ ഓൻ സാമ്പാറു എടു ത്താ പറയും എന്താ ഇത് ചോറാ സാമ്പാറും കൂട്ടി തിന്നാന് ചോയിക്കും
ആഹ് അത് ഇവിടേം പറ്റൂല്ലാ സാമ്പാറ് പറ്റൂല്ലാ
ആഹ്
ആഹ്
ഇനിക്കിഷ്ട്ടാട്ടോ സാമ്പാറും ദോശയും നല്ല ടേസ്റ്റല്ലേ ഇഡ്ലി സാമ്പാറൊക്കെ
അതെ അത് ശരിയാ ക്ഷെ എല്ലാർക്കും പറ്റിക്കോളണന്നില്ലാ ആഹ് അതാണ്
ഇവിടെ പിന്നെ പണ്ടന്നെ ഏഹ് ഞാൻ വരുമ്പോ തന്നെ ഇവിടെ ഇള്ളോൽക്ക് ഇന്നേ കല്യാണം കഴിച്ചോണ്ടന്ന അവിടെ ഇള്ളോൽക്ക് ത് ഓൽക്ക് എറച്ചിയോ മീനോ ഒന്നും ഇല്ലാതെ ചോറൊന്നും എറങ്ങൂലാ അങ്ങനായിട്ട് ഇന്റെ വീ ലങ്ങനൊന്നുല്യേനു നമ്മക്ക് എന്തെങ്കിലൊക്കെ കൂട്ടാനുണ്ടായാലോ മതി അങ്ങനേയിനു
ഏഹ് ആഹ് അപ്പൊ ഇങ്ങളും അങ്ങനെ തന്നെണ്ടായില്ലേ
ആഹ് പിന്നെ ഇവിടെ വന്ന് ഇപ്പൊ ഇൻക്കും ബുദ്ധിമുട്ടാണ് ഇപ്പ ഇന്റെ വീട്ടി ചെന്നാ ഇൻക്കും ബുദ്ധിമുട്ടാണ്
ആഹ് അതല്ലാതെ പറ്റ്ണ്ടാവൂല്ലാ
അതില്ലാതെ പറ്റൂലാ ഇവിടെ അങ്ങനെ വെരുമ്പളേ അങ്ങനേനു അന്നൊക്കെ നമ്മക്ക് ഭയങ്കര ഓലെഷ് ചെറിയായിട്ട് തോന്നീന് എന്തിനാപ്പോ രണ്ടു കൂട്ടാന് നൊക്കെ ഒര് തോന്നീന് അപ്പ പിന്നെ നമ്മളെ ആയിക്ക് അങ്ങട് കൂടുമ്പോ നമുക്കത് ശീലാവൂല്ലേ
ആഹ് അതെ അപ്പൊ പച്ചക്കറിയൊന്നും ഇണ്ടാക്കൂലാ
പച്ചക്കറി ഇല്ല ഇവിടെ കുഴിച്ചിട്ട്ണ്ടാക്കല് കൊറവാണ് പിന്നങ്ങനെ ഇവിടെ ഒരു കല്ലാണ് കുത്തിയാല്ങ്ങനെ കിട്ടാത്ത ഒരു സ്ഥലണ്ടാവൂലേ ഒരു പാറായിട്ട്ള്ളെ
ആഹ് ആഹ്
അപ്പൊ ഒരു മടിയാണ് എന്തേലും ഇണ്ടാക്കാൻ
ആഹ്
ഇയ്യെങ്ങനെ കൃഷിയൊക്കെ എട് ചെയ്യോ?
ഇല്ലല്ലാ
ഏഹ്
ന്നുല്ലാ ഇല്ലാ
എന്ത് ഇന്റെ മാരി താല്പര്യം ഇല്ലാ
ഇണ്ട് പിന്നെ വയ്യായിറ്റും ഊരണ്ടൊന്നും വയ്യായിറ്റേ ചെറ് ചെറിയ അസുഖങ്ങൾ കാരണേ
ആഹ് പിന്നെ നമ്മള് കുഴിച്ചിട്ടാലും പോരല്ലോ അതെന്നെ പിന്നെ ഇങ്ങനെ നോക്കണ്ടേ
ആഹ് അത്ങ്ങനെ നോക്കി നടക്കണ്ടേ ഒക്കെ വാണ ആഹ് നമ്മള് ചെറിയ കുട്ട്യാളെ നോക്കുമ്പോലെ നോക്കണല്ലോ
ആഹ് ഇന്ന ശരിന്നാ ഞാൻ വിളിക്കാട്ടോ
ആഹ് ആയിക്കോട്ട്